ഹലോ
ആഹ് ഹലോ കേക്കാവോ?
ആഹ് കേക്ക്ന്ന്ണ്ട് അല്ല അപ്പ ഫുഡൊക്കെ എങ്ങനെയാ ആരാ ഇണ്ടാക്കല് അമ്മയാണോ?
അല്ല ഞാൻ രാവിലെ എഴുന്നേക്കും ആറുമണിയൊക്കെ ആവുമ്പോ എഴുന്നേറ്റാ മതി ചോറും, കറിയും പിന്നെ കാപ്പിക്കുള്ളതും ഉണ്ടാക്കിട്ട് പിന്നെ ഇവള് മാർക്ക് കഴി ക്കാൻ ഉള്ളതും കുറുക്ക് എന്തെലും ഉണ്ടാക്കി വെക്കും പാലും കാച്ചി വെക്കും അപ്പോഴതെകും പ ക്കെ എഴുന്നേറ്റ് വെരും പിന്നെ ആ സമയത്തന്നെ എന്തേലും കഴിക്കാൻ കൊട്ത്ത്ട്ട് പിന്നെ അമ്മയും, ചേട്ടനും പോകുന്നതിന് ഇപ്രായിട്ട് രണ്ട് പേരെയും കുളിപ്പിച്ചക്കെ ഇരുത്തും
ആഹ്
ആരും കഴിച്ച് കഴിയുമ്പോ രാവിലെ ഒരു ഒറക്കൊണ്ട് അത് കൂടി പോയ ഒരു മണിക്കൂറ് അല്ല അരമണിക്കൂറ് അത് കഴിഞ്ഞാ പിന്നെ ഒറങ്ങത്തില്ല
ആഹ് ആഹ്
എനി കാരണം ഉറക്കം വന്നിട്ട് നിൽക്കാൻേ പക്ഷെ ഉറങ്ങാൻ പറ്റത്തില്ല ഉറങ്ങി കഴിഞ്ഞാ രണ്ട കൂടെ ഡലില്ല ഇറങ്ങിപ്പോയി അറിയത്തില്ല
അതെ അതെ
ആഹ മേശര അടിയിലൊക്കെ കേറിയിരിക്കുവന്നേ അത് കാരണം ഒന്ന് കിടക്കാൻ പോലും പറ്റതില്ല
ഏഹ്
എന്തേലുമ ക കിട്ടിയ പാത്രമൊക്കെ കൈ കൊടുത്താൽ അതൊക്കെ ആയിട്ട് അങ്ങ് ഇരുന്നോളും
അതെ ആ ആഹ കളിക്കൻ എന്തെങ്കിലും ആഹ
ആഹ കളിപ്പാട്ടം എല്ലാം ഉണ്ട് അതെല്ലാം കൊടുക്കും അതൊന്നും വേണ്ട പ്ലാസ്റ്റിക് കവറ് പ്ലാസ്റ്റിക് കുപ്പി ഇതക്ക മതി വേറെന്നും വേണ്ട
അവർക്ക് വേണ്ടാത്ത സാധനങ്ങള് അതിന്റെ ശബ്ദം എങ്ങനെ കേൾക്കാനാവേ
ആഹ
ഉഹ
അതൊക്കെ നമുക്ക് വേറെന്ന വേണ്ട
അതെ ഉം
ഉറങ്ങുമായിരുന്നെങ്കിൽ കുറച്ചു നേരം നമുക്കും കിടക്കാം ഇത് ഉറങ്ങത്തൂ ഇല്ല അരമണിക്കൂറെങ്കിലും രണ്ടുപേരും ഉറങ്ങുവാണെങ്കിൽ നമുക്ക ഒന്നന്ന് എവിടെയേലും ഒക്കെ കിടക്കാൻ പറ്റും ഇത് ഒറങ്ങാത്ത കാരണം കിടക്കാൻ പോലും പറ്റല്ല അങ്ങനെ
ആഹ് നല്ല ഇടങ്ങറന്നെ നമ്മക്കൊക്കെ ഞാനൊക്കെ ഒരു മോള മോനി മോളം തന്നെ നോക്കിയപ്പോ ആട്
ഉ
ഒരാള് ആൾക്കാരുണ്ടായിട്ടന്ന ഇപ്പോ എന്തിനെങ്കിലും ഒന്ന പോണമെങ്കിൽ ആയാള് നോക്കാനുണ്ടാവും
പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ആ പ്രസവം കഴിഞ്ഞ ആ സമയത്ത് ഒരു തൊണ്ണൂറ് ദിവസം ആ അച്ചാ കുഞ്ഞ് കുഞ്ഞുങ്ങളല്ലേ ആ സമയ ക്ക ഒറങ്ങാതെ ഏഹ് വൈ ഇപ്പം ഏഹ് കൊച്ചു രാത്രി ഒരു പത്തരയാവുമ്പോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പി ഏയ്‌ ഏയ്‌ ഏയ്‌ പിന്നെ പിറ്റേദിവസം രാവിലെ ആറരെയൊക്കെ ആവും ഒറങ്ങുമ്പോത്തേക്കിന്. അതുവരെയൊക്കെ ഒറങ്ങാതിരുന്നിട്ടുണ്ട്. അപ്പോഴുള്ള ആ ഒരു സമയത്ത് ഭയങ്കര കൊഴപ്പാ പക്ഷേ ഇപ്പ വലിയ കൊഴപ്പമില്ല എന്നാൽ എന്തേലും കൊടുത്തിരുത്തിയ അവിടെര്ന്ന് പിന്നെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ട ട്ടവാ. കാർട്ടൂണൊന്നു ഇഷ്ടവല്ല.
അല്ലെങ്കും ചെറിയ മക്ക്‌ മക്കളാവുമ്പോ ന ഒരു മക്ക് മക്കളാകുമ്പോ തന്നെ നമുക്കും ബുദ്ധിമുട്ടാണല്ലോ രാത്രി ഒറക്കെല്ലാതൊക്കെ ഇണ്ടാവ്അല്ലോ. ഉം
ആഹ് അതെ.
അങ്ങനെ ഇണ്ടാവൂലോ?
ആഹ് ആ സമയൊക്കെ പിന്നെ നമുക്കീ പ്രതിരോധ ശേഷി ഏ ഹ് പ്രതിര പ്രതിരോധ ശേഷിട്ട വേണ്ടി ഈ കുത്തവേയുണ്ടല്ലോ മൂന്ന് മാസം അങ്ങനെയുള്ള കുത്തിവെയ് ആഹ് കുത്തിവെയുടെ സമയത്തൊക്കെ ഭയങ്കര പാടാ. ഒരേ സമയം രണ്ടു പേരും ഭയങ്കര വഴക്കായിരിക്കും.
അതല്ലെങ്കിലും ഉണ്ടാവും കാരണം രണ്ട് മക്കളല്ലേ? ഒരാളല്ലല്ലോ. ഒരാളെ കൊണ്ട്ന്നെ
അതെ അപ്പൊ ഇവര്ക്ക് രണ്ടു പേർക്കും നമ്മളടുത്ത് വേണം.
ആഹ്. അതെ.
ആഹ് ഒന്നാമത് കുത്തിയെടുക്കുന്നെ രണ്ടു തൊടേലും കയ്യേലുമല്ലെ.
ആഹ്.
എവിടേം പിടിച്ചാ താങ്ങരുത് രീതിയിലായിരിക്കണം നമ്മള് എടുക്കുകയും ചെയ് അതക്കെ ഇണ്ട്ച്ചിരി അ ഭയങ്കര പ്രശ്നവ
ഒരു സ്റ്റേജ് കഴിയുമ്പോ ആ ഇനി കൊഴപ്പല്ല അവര് ഇത്തരായന്ന് സമാധാനം പക്ഷെ ആ സ്റ്റേജ് കഴിയുമ്പോ കെരുതു ഒന്നും കൂടി വലുതായ കൊഴപ്പല്ലാന്ന്. പിന്നെ ഓരോ സ്റ്റേജ്മ്മേ അപ്പൊ നമുക്ക് വേറെ അതിന്റേതായ ബുദ്ധിമുട്ടായിരിക്കും.
ആഹ് അതെ അതെ.
ഇ ഇപ്പൊ വേറെ ടെൻഷന ഇസ്കൂളിൽ പോകുമ്പോ അവരെന്തായി കൊഴപ്പംണ്ടാവില്ലല്ലോ അവര് ഇന്ന് പേരന്റ്സിന്. കൊറെച്ച് കൂടിയും വലുതായാ വേറെന്തെങ്കിലും ടെൻഷൻ മ് ഇപ്പൊ ഓരോ മ് ആഹ് പിന്നൊക്കെ തെകഞ്ഞവരായിട്ട് ആരുണ്ടാവൂല അത്രേഒള്ളൂ. മ്മ്ഹ് എന്തേലും വർക്കിന് പോയിരുന്നോ? മക്കളുണ്ടായത്കൊണ്ട് പിന്നെ?
ആഹ് ഞാൻ ജോലി ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ
മ്മ്ഹ് ആഹ് ഇപ്പ ഇന്നി ഇങ്ങനെ പോണ് ഇനി മക്കള് വൽ
ഇവർക്കിനി ഒരു പ്രായം ആഹ് ഇനിപ്പോ ഒരു പ്രായം അവാതെങ്ങും ഒരു പോക്ക് നടക്കത്തില്ല.
മ്മ്ഹ്.
ഏഹ് ഏഹ്
അവരെന്തെ അവരെന്തെങ്കിലൊക്കാവാതെ മ്മ്ഹ് ഹ് ഓരോന്ന് കാണിച്ചു കൂട്ടല്ലേ
ഈ ഭയങ്കര മെനയാ. രണ്ടൂടെ കളിക്ക്‌വാ പക്ഷെ പക്ഷെ കളി കാര്യായി പിന്നെ മോന്തക്കിട്ട് തല്ലും അടിയ്ക്കും കരയും അതാണെ നോക്കിയിരിക്കണം
ഒക്കെ എന്തായിട്ട് ഓല് ഉറങ്ങുമ്പൊഴോ
എന്തോ
കുളിക്കല് അലക്കലൊക്കെ ഓല് ഉറങ്ങുമ്പോഴോ
അല്ല അതല്ല ഞാൻ രാവിലെ ചെയ്യും എഴുന്നേറ്റ് വരുമ്പളതെല്ലാം അങ്ങ് ചെയ്യും രാവിലെ എന്തേലുങ്ങ് ലാ ഹ് എന്തെലും ബിസ് കറ്റൊക്കെ ആന്നേലും കഴിച്ചിട്ടെ നിക്കത്തോള് പിന്നെ കഴുപ്പൊക്കെ എപ്പഴാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ
ഉം അതെ
രാവിലെ കഴിച്ചപടിയാ ഉച്ചക്കൊന്നും കഴിച്ചില്ല കഴിക്കാനായിട്ട് എടുക്കാനായിട്ടിരുന്ന പിന്നവളെ എഴുന്നേറ്റ് വന്ന്
ഭർത്താവിന്റെ രണ്ട് സിസ്റ്റേഴ്സ് ട്വിൻസാണേ
അഹ്
അത് ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെ ഒരു കുളണ്ട് അവര് അവിടെക്കെ നോ ക്കിണ്ടാക്ക്യ കാര്യം ഞാനിങ്ങനെ ആലോയ്ക്കും അടുത്ത് തൊട്ടട്ത്ത് നോക്ക്യ കാണുന്ന കൊള എങ്ങനേണാവൊ അവരൊക്കെ വളർത്ത്യെ ഇനിക്ക് ഭയങ്കര ഇഷ്ട്ടെരുന്നു ഇരട്ട കുട്ടീള്ണ്ടാവ്ണെ പിന്നെ വ ഓരൊര്ത്തരത് കണ്ടപ്പൊ പിന്നെ ആഹ് ഇഷ്ട്ടം വേണ്ടാന്ന് വെച്ച് ഉം ഉം
ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളു പിന്നെ നമ്മക്കത് ഷീ ലാവും നമ്മള് പിന്നെ പൊരുത്തപ്പെട്ടു പോവും
അതേ അതേ ചെലേ ചെപ്പൊ ചിലർക്ക് ചെലർക്ക് ഒരു മക്കളാണെങ്കിലും നല്ല കുരുത്തക്കെട്ള്ള മക്കള്ണ്ടാവും ഒര് ഉം ഉം അങ്ങനെക്കെ ആലോയ്ച്ചൊക്ക്യാല് ഉം
ഇന്ന്
ഉം പിന്നെ ഇന്നെന്താ എന്താ കറിയും ഇതൊക്കേ
കറിയൊക്കെ രാവിലെ വെച്ചത് ശകലം ഉണ്ട് ഇനിയിപ്പൊ വൈകിട്ട് എന്തെങ്കിലും വെക്കണം ഇട്ടത്തേക്ക് അതിനിയിപ്പ ആരെലും വരാതെ ഇതൊന്നും ഇനി നടക്കത്തില്ല ആരേലും വരണം കറിയൊക്കെ വെക്ക് എന്തേലൊക്ക പണി ചെയ്യണെങ്കി ഞാനാണെ ഓഹ് പിന്നത്തേക്ക് പിന്നെ ചിയ്യാം പിന്നെ ചിയ്യാം കരുതി ഇരുന്നാണെ
ഉം
പിന്നെ ഓർത്തെ ഇപ്പൊ ചെയ്ത് വിട്ടിലെ സമയം കിട്ടത്തില്ല പിന്നെ
അതേ ഉം
ഇവളുമായിട്ട് ഇവളുമാരുമായിട്ട് ഇരിക്കുമ്പൊ ഒട്ടും സമയം കിട്ടില്ല
അപ്പൊ ഉച്ചക്കത്തിന് എന്ത മീന്ണ്ടാ മീന് എന്തെങ്കിലും ഇണ്ടൊ
മീനില്ല വൺപയറുണ്ട് വൺപയറ് തോരനും വെള്ളരി ക്ക കുരുമുള കാച്ചീതുണ്ട് മാങ്ങ അച്ചാറ് അത്രെ ഉള്ളു മീനില്ല മീനിന് വൈകിട്ട് വല്ലൊം മേടിക്കണം മീന് എന്തേലും മീന് ഉണ്ടേ പിന്നെ വേറൊന്നും വേണ്ടല്ലൊ പിന്നെ
വെക്കണെങ്കിലും പാടല്ലെ മീന് വെട്ടണെങ്കിലും പാടല്ലെ
അമ്മ അമ്മ പിള്ളാരെ നോക്ക്ണ സമയത്ത് ഞാൻ പിന്നെ ബാക്കി ചെയ്യും അപ്പൊ എളുപ്പ ആരു ഇല്ലാലേ പാടുള്ളു ഏഹ് ഇപ്പൊ പിന്നെ
ഉം
അമ്മ വന്നു കഴിയുമ്പൊ പിന്നെ കൊഴപ്പല്ല
ഉം
പിന്നെ
വേറെന്തൊക്കെ
ഉം വേറെന്ത ഇങ്ങനെ പോവ്ന്ന്
ചായൊന്നും ഇണ്ടാക്കാ പറ്റൂലലൊലേ ആരും വരാണ്ടെന്നും
ആഹ് പറ്റത്തില്ല വെള്ളം പോലും കുടിച്ചില്ല ഒരു പാ വെള്ളം എടുത്ത് വെച്ചടുത്ത് അതെല്ലാം കൂടെ തൂവി തട്ടിത്തൂവി കളഞ്ഞ്
ഉം
ഇനിയിപ്പൊ ആരേ ലും വന്നാലെ ഉള്ളു കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാൻ പറ്റത്തുള്ളു അല്ലെ കാപ്പി ഇടാൻ പോവുമ്പൊ എ ന്തേലും കുരുത്തക്കേട് കാണിക്കും
ആഹ് ഉം ഉം എന്താ ചെയ്യ് പിന്നെ ഈ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ മക്കളെ ചെലപ്പോൾ പ്രാന്ത്- മറ്റേ ഡിപ്രഷൻ വരും ആഹ് നമുക്ക് അങ്ങനെ
ഒറ്റക്കിരുന്നിരുന്ന് മടുത്ത് ആരെലും മിണ്ടാനും പറയാനൊക്കെ ഉണ്ടെങ്കി- ഭയങ്കര രസമാ അല്ലെങ്കിൽ ഭയങ്കര പാടാ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു കഴിഞ്ഞാ-
അപ്പൊ ഡിപ്രഷൻ വരാം ആരെങ്കിലുമൊക്കെ ഒരു കൂട്ടുണ്ടെങ്കില് - ഉം എന്താ ആരെങ്കിലുമൊക്കെ ഒരു കൂ- ട്ടു ഇണ്ടെങ്കില് -
മ ഒട്ടും കൊഴപ്പമില്ല പിന്നെ പിള്ളേരുമായിട്ട് ഇരിക്കുന്നത് കൊണ്ടേ മറ്റ് കാര്യങ്ങളൊന്നും - ഒന്ന് ആലോചിക്കാൻ പോലും നമുക്ക് നേരം കിട്ടത്തില്ല അതാണ്
ഉം പിന്നെ അതെ ആലോചിക്കാനുള്ള ടൈം ഇല്ലല്ലോ
നടക്ക് അതെ
അതാണ് പിന്നെ കൊഴപ്പമില്ലാത്തെ പക്ഷെ - എടക്കൊന്ന് കൊറച്ച് നേരം ഒന്ന് ആലോചിച്ചാല് അതിന് ടൈം കിട്ടാത്തത് കൊണ്ടാണോ
നമുക്ക് സമയം കിട്ടുകേല അപ്പോഴത്തേക്കും ഇവളുമാര് എ - എന്തേലും കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചേക്കും ഇനി അതും നോക്കി നടക്കണ്ട ആരേലും വന്നാലേ ഉള്ളൂ തുണി അലക്കാൻ പറ്റത്തുള്ളൂ ഒരുപാട് തുണിയിരിക്കുവ അലക്കാൻ ആരെലും വരണം
അതെ ആഹ് അപ്പൊ -
ഉം
ഇയാൾക്ക് സിസ്റ്റർ ബ്രദർ അങ്ങനെ ആരും ഇല്ലാ
ചേട്ടനുണ്ട്
ആഹ് ചേട്ടൻ ഉണ്ടായിട്ട് കാര്യമിലല്ലോ ആരെങ്കിലും ഒക്കെ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഒക്കെ കേറാം ഇക്കാക്ക വന്ന് എന്താ പകലൊക്കെ വന്ന് കെടക്കുള്ളു
ആഹ് ഇവര് വരും ഇച്ചൂടെ കഴിഞ്ഞ് വരാന്ന് പറഞ്ഞ് അവർക്കും ഓരോ ആവശ്യങ്ങൾ അല്ലേ വീട്ടിൽ
ആഹ്